ഹലോ കേൾക്ക്ന്നില്ലേ
ആ കേക്കുന്നൊണ്ട്
എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം സുഖായിട്ടിരിക്കുന്നു അവിടെയോ
സുഖം നന്നായിട്ട് പോകുന്നുണ്ട്
ആ ആ എങ്ങനെയുണ്ട് ജോലി ആ കഴിഞ്ഞുകൊണ്ടിരിക്കുണു ആ അല്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ വീട്ടില് തന്നെയാണോ
ആ ഞാൻ വീട്ടി തന്നാ ആ അതെ
മ് ആ മക്കളില്ല ഒരു കു കുട്ടിയുണ്ട് ബേബിയാണ് ആ പതിനൊന്ന് മാസയിട്ടുള്ളൂ ആ അതെതെ ചെറിയാളാണ് അവിടെയോ അല്ലല്ല മോ
മോനാ എനിക്ക് രണ്ടാളുണ്ട് വല്യാളിപ്പോ വല്യാള് നാലില് പഠിക്കുന്നു ആ മോള് വല്യ മോള് നാലിലും ചെറിയ മോളിപ്പോ അങ്കനവാടി പോകുന്നുണ്ട് അതെ
ഇപ്പെല്ലാ സ്കൂളില് പോയോ സ്ക്കൂള്
വല്യാളും പോയിട്ടുണ്ട് മറ്റേതും അങ്കനവാടി പോയിട്ടുണ്ട് ഇന്നിപ്പോ ആൾക്ക് പോയപ്പോ ചെറിന്നനെ ഒരു കരച്ചിലൊക്കെ വരുന്നുണ്ട് ഇതുവരെ പ്രശ്നം ഇണ്ടായിരുന്നില്ല ഇന്നലെ ഇന്നുമായിട്ട് ചെറുന്നനെ സങ്കടമൊക്കെ വരുന്നുണ്ട് ഞാനിങ്ങട്ട് തിരിച്ച് പോരുമ്പോഴേ അവിടെ ആ ക്കി കൊടുക്കാറാണ്.
ആ ആ ആ അതെന്താ പോയി തുടങ്ങീട്ടേ ഉള്ളൂ?
ആഹ് ഇപ്പോ ഈ ജൂണില് തുടങ്ങിയതാ. ഈ ഫസ്റ്റ് ഈ മന്തിൽ ഫസ്റ്റില് തുടങ്ങിയതാ. അന്നൊന്നും പ്രശ്നം ഇണ്ടായിരുന്നില്ല ഇന്നലേം ഇന്നും ആയിട്ട് ചെറീയ രീതിയില് ഒരു സങ്കടൊക്കെ വരുന്നുണ്ടാൾക്ക് അല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ പോവും അങ്കനവാടീ പോവും പാട്ട് പഠിക്കുന്നൊക്കെ പറ്ന്ന് പോയതാണ്
ഉം ഉം ഉം ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടൊ അവിട ചോയ്ച്ചേറ്ന്നോ
ഒക്കെ ആയിട്ടുണ്ടായ്രുന്നു ഇവിടെ എന്താ സ്പെഷ്യലായിട്ടൊന്നൂല്ല നമ്മുടെ ബത്തൽന്ന് പറഞ്ഞറ്യോ നത്തോലി ത്തോലിക്കറിയാര്ന് അതുപോലെ പയറും ഉപ്പേരിയും പപ്പടോം അങ്ങനെ
ആഹ് ആഹ് ഇവിടെ സാമ്പാർ ഇണ്ടായ് ര്ന്നു മീൻകറി തോരൻ മെഴുക്കൊരട്ടി ഇ ണ്ട്
ആഹ് ആഹ് വെ നിങ്ങളൊറ്റെക്കൊള്ളൊഹ് വീട്ടില്
അല്ലല്ല അമ്മേ അഛ നു ഉണ്ട്
ആഹ് അഹ് ഹസ്ബൻ് ആഹ് ആഹ് അഹ് ശെരി ഏഹ് എന്താ വർക്ക് എന്തേം ചെയ്യുന്ന്ണ്ടോ
ഞാന ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്ന്ണ്ട് ഞാൻ കണ്ടൻറൈറ്റർ ആണ്
അതെ ഓ ഓ അത് ശെരി ഞാനീ പറഞ്ഞ പോലെ വീട്ട ന്നാണ്ട് ഓൺലൈനായിട്ട് ട്യൂഷൻ സെന്റർല് വർക്ക് ചെയ്യുന്ന് ണ്ട് അല്ലാതെ പോയിട്ടൊന്നും ചെയ്
ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ
മെന്ററായിട്ട് വർക്ക് ചെയ്യുന്നെ
ആ ഹാ ഹാ പിന്നെ ഫ്രീ ആയിട്ടിരിക്കുമ്പോ എന്താ ചെ
ഫ്രീ ആയിട്ടി ഇരിക്കലില്ല ഫ്രീന്ന് പറയാന് ആ് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോ കാര്യമായിട്ട്ഫോണമെല് അല്ല അത് പോ ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യും ചെരുതായിട്ട് ആ എന്റെതും മക്കളതൊകെ ഞാൻ തന്നെ ചെയ്യാറുള്ളത് അപ്പ അതൊക്കെ ചെയ്യും ഇപ്പ ഓഅതും മടിയായിട്ടുണ്ട് അതിന്റെ ഇഷ്ടൊക്കെ പോയി ഇപ്പ അതൊക്കെ നിർബന്ധ ആയ പോലെയിട്ടുണ്ട് നമ്മള് നമ്മൾന്നെ ചെയ്യണല്ലോ എന്നുള്ള രീതിയില ആായിട്ടുണ്ട് അങ്ങനെ ആ അതെ എനിക്ക് മടിയാ പുറത്തകൊക്കെ അടി വച്ച് കൊടുക്കാനേ അതൊക്കെ ഒരു പണിയായിട്ട് തോന്നും നമ്മൾ പിന്നെ നമ്മള ന്നെ ചെയ്യണല്ലോന്ന് വെച്ച് ചെയ്യും എന്നാലും എനക്ക്ിഷ്ടമാണ് കേട്ടോ നമ്മള് വെറൈറ്റി ആയിട്ട് ഏതെങ്കിലുമൊക്കെ നോക്കുമ്പോൾ ഇഷ്ടമാണ് നമ്മള് സദാ ചുരിദാറു ടോപ് അതൊക്കെ ആകുമ്പോ ഒരു മടുപ്പാണ്
ആഹ് ഹ് ഹ് പുറത്തേക്കൊക്കെ പോന് ഇഷ്ടാ പുറത്തേക്ക് പോവാൻ ഇഷ്ടമാണെന്ന്
ആ് ആ പുറത്തൊക്ക പോവാന ഇഷം ഇഷ്ടാണ് പക്ഷെ അങ്ങനെയൊന്നും പോവാറില്ല നമ്മളിപ്പോ ഫ്രണ്ട്സ്യിട്ട് അധികം അങ്ങനെ പോവാറുള്ളു ഫ്രണ്ട്സ ആയിട്ട് കൂടന്നല്ലാതെ പിന്നെപ്പോ നമുക്കേ ഫ്രീ ഉണ്ടാവുള്ളു നമ്മുടെ ഇപ്പം പോരേണ്ട ആളുകൾക്ക് ഫ്രീ ഇല്ലല്ലോ അവര് ജോലിക്ക് പോവല്ലേ
ആഹ ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് ആായിട്ട് പോവാറുണ്ടോ അത് കൂടുതലായിട്ട് എങ്ങനെ ഫാമിലി ആയിട്ടാണോ
കൂടാറുണ്ട് ഇടയ്ക്കിടക്ക് കൂടാറുണ്ട് ഞങ്ങള് അങ്ങനെ പിന്നെ മക്കളൊക്കെ ചില ദിവസം മക്കളൊക്കെ സ്കൂള പോകുന്ന ടമില് അല്ലെങ്ക ഒഴിവ് ക്കെ ഒഴിവില്ല സമയത്ത് തീസ് ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ വീട്ടിലായിട്ടോ അല്ലെങ്കിൽ പിന്നെ എവിടെയെങ്കിലുംക്കെ കരൻ - ഫെൽ ആയിട്ടോ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ എവിടെ ആ ആ് അതെ ഇടക്ക കൂടുമ്പോ രസല്ലോ നമ്മളൊന്ന് ഫ്രീ ആവും നമ്മളും ആ ഒരു കാലഘട്ടോട്ട് മാറും അതല്ലോ
ഉം അതെ അതെ
ആ അങ്ങനെയൊക്കെ ചെയ്യാറ നിങ്ങളൊക്കെ എങ്ങനാ അവിടെ
ആ ഫ്രണ്ട്സ് ആ അതെ ഫ്രണ്ട്സ്യിട്ട് പോറുണ്ട് ചിലപ്പോ ഫീം കിട്ടുന്ന പോലെ ആ ഏതെലും ഫ്രീ അ എല്ലാ എല്ലാർക്കും ഒരുപോലെ ഫ്രീ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ പോവാാറുണ്ട് ചെിലപ്പോ
ജീവിതത്തിൽ ബിസി
ആഹ അതെതെ പിന്നെ ഞങ്ങിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പിന്നെ വല്ലോ മീ ഉച്ചപ്പ് പോലെ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ പിങ്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്
ആഹ് ആഹ അത് ശരി ഞങ്ങ ഇതുവരെ ഞങ്ങള് പ്ലാനിങ് കൊറ ആായിട്ട് നടക്കുന്നണ്ട് അങ്ങനെ നമ്മളിപ്പോ ഇവിടെ റിസോർട്ടിലൊക്കെ ഒന്ന് പോയി നിൽ ന്നൊക്കെയുള്ള രീതില്ലേ പക്ഷെ ഇതുവരെ അത അങ്ങട്ട് നടന്നിട്ടില്ല വൺണ്ടേ ആയിട്ടില്ല അതൊക്കെ നടന്നിട്ടുണ്ട് പോയി നിൽക്കുന്നതൊന്ന ഇത് വരണ്ട്
എനിക്ക് പിന്നെ അത് വല്യ കൊഴുപ്പില്ല കാരണം എന്റെ ഫ്രെണ്ട്സൊക്കെ ഹസ്ബൻഡിൻ്റെയും നല്ല കൂട്ടാണ് അതുകൊണ്ട് പിന്നെ അവർടെ ഹസ്ബൻഡ് ആയി ട്ട് ഇവര് നല്ല കൂട്ടായതുകൊണ്ട് ആഹ് ഞങ്ങളങ്ങനെ ആഹ് എല്ലാരും കൂടെ അങ്ങനെ
ആ ആഹ് അത് ശരി അങ്ങനെയാവുമ്പോ നമുക്ക് പോവാൻ കഴിയേം ചെയ്യും
ഉം പിന്നെ ഇപ്പൊ ബേബി ചെറുതായതുകൊണ്ട് ഇപ്പ കൊറെ നാളായി പക്ഷെ ആ ഞങ്ങള് കസിൻസ് സായിട്ട് പോവാറൊക്കെയിണ്ട് ഫാമിലി
ആ ആ ഫാമിലിന്ന് ആ ആ അങ്ങനെ ഞങ്ങളും പോവാറുണ്ട് ആ മെയിൻ ആയിട്ട് അങ്ങനെ പോവാ ന്ന് പറഞ്ഞാല് ദൂരത്തോട്ടൊന്നും അങ്ങനെ അധികം പോയിട്ടില്ല പക്ഷെ നമ്മള് ഈ വൈകുന്നേര ങ്ങളിൽ ഇണ്ടല്ലോ ചായ കുടിക്കാണെന്ന് പറഞ്ഞ ട്ട് അത് ഇടക്കിടക്ക് പോവാറുണ്ട് പക്ഷെ നല്ല രസവാണ് ട്ടോ നമ്മളാ വീട്ടിൽ നിന്ന് നമുക്കൊരു സന്തോഷണല്ലോ പുറത്തിറങ്ങുമ്പോ ആ വീട്ടിലന്നെ ആകുമ്പോ ബോറടി ക്കൊ അങ്ങനെക്ക നമ്മള് പോവാറുണ്ട്
അതെ
പിന്നെ
ച്ചക്ക് എന്താ അവിടെ എന്താ ഞാനാ ചെയ്യാറുള്ള എന്ന് വെച്ച് കൈഞ്ഞാ ഏഹ് ബുക്ക് വായിക്കാറുണ്ട് പിന്നെ ഏഹ് ഫ്രീ ടൈം കിട്ടുമ്പ പാട്ട് കേൾക്കും സിനിമ കാണും പിന്നെ അങ്ങനെ ഇപ്പൊ കുട്ടി ചെറുതായ തന്നെ ഫ്രീ ടൈം കിട്ടാറില്ല ഫുൾ ടൈം ബിസിയാണ്
ത്രീ
ആ രാത്രി ഒറങ്ങിക്കോളും കുഴപ്പില്ല പക്ഷെ പകല് ഇപ്പ പുള്ളിങ്ങനെ സ്റ്റെയർ കേറിയിട്ട് ചെയർ കാണുമ്പ അപ്പ കേറണം അപ്പം ശ്രദ്ധിച്ചില്ലെങ്കില് ഭയങ്കര ആ അതെതെ അപ്പ അത് ഭയങ്കര പ്രശ്നാണ് എന്തിനാന്ന് അറിയില്ല അവൻ ഈ കസേര
ആ ആശ
ഉം
അപ്പ ആളെ നോക്കാൻ തന്നെ നിൽക്കേണ്ടി വരും
അതെ അതെ അതെ അതെ ഒന്ന് നോക്കിക്കഴിഞ്ഞ അ അപ്പ തന്നെ കേറിപ്പോ അങ്ങനെ ഒരു
ആആഹഹ അ ശരി പിന്നെ നിങ്ങളടെ ഹസ്ബൻഡന്റെ നാട്ടിൽ തന്നെ അല്ലേ
ആ ഇവിടെ നാട്ടിൽ തന്നെ
ഉം ഉം ശരി
ഇന്നെന്താണ് സ്പെഷ്യല്
ഒന്നും സ്പെഷ്യൽ ആയിട്ട ഒന്നുംല്ല പറഞ്ഞില്ലേ നത്തോലിക്കറി വെച്ചിട്ടുണ്ട് പയറു പേരി പപ്പടം അങ്ങനെ സ്പെഷ്യലയിട്ട് ഒന്നുല്ല ഇനിയിപ്പ നാളെള്ളിയഴചല്ലേ അപ്പ നളെന്തേങ്കിലും സ്പെഷ്യലായിട്ട് ഇണ്ടക്കും നമുക്ക് പള്ളി ഹലോ വെള്ളിയഴ്ച ആവുമ്പോ
ആ ഇനിപ്പ ഇവിടെ ഇങ്ങനെ സ്പെഷ്യലൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലെ ആ ണ്ടായിരുന്നു സാമ്പാർ തോര വിഴുക്കുവരട്ടി അങ്ങനെ
ആ ആ ആ ശരി
ഉം
പിന്നെ എന്താ രാവിലെ രാവിലെ തന്നെ ജോലിക്ക് പോവാ ഏ
പോവണ്ട ഹസ്‌ബൻ്റോ ആ അങ്ങനെയൊന്നുമില്ല ടൈം ഒന്നു പറഞ്ഞില്ല വർ വരുമ്പോ പോവാ അങ്ങനെയാണ്
ആഹ് ആഹ് എന്താ ചെയ്യുന്നേ
ആഹ് അല്ല സർവീസ് എഞ്ചിനീയറാ അമേരിക്കേലേ തന്നെ മെഷീന്റെ സർവീസാണ് ഇങ്ങനെ വർക്ക് വരുമ്പം പോയാ മതി ചെലപ്പോ ഇങ്ങനെ നമ്മള് നിക്കണ്ടി വരും
ആഹ് ആഹ് അതെയോ ഓഹ് ഓഹ് അത് ശരി
അതുകൊണ്ട് ചെല സമയ ആഹ് മക്കള് എപ്പഴാ വര്യാ നാല് മണി ക്കാൻ പറ്റോ
ഇല്ല നാല് മണിയാമ്പോഴൊന്നും എത്തൂല്ല അഞ്ച് മണിയാവും വല്ല്യാളെ താനെ മറ്റെയാൾ മൂന്ന് മണിയാഴ്മ്പെഴെക്കും ഞാൻ കൊണ്ട് വെരാം പോവും മൂന്നര ഒക്കെ ആകുമ്പഴെക്കും മൂന്നെക്കാലാവുമ്പഴെ ഇവ്ടെ എത്തും
ഉം അയ് സ്കൂൾലെ ബസ്സിലാ വരാ മറ്റ് മോൾ മൂത്ത
ഇവ്ടെ അട്ത്തെന്നെ സ്കൂൾ നമ്മുടെ തൊട്ട അട്ത്ത്
ഓക്കെ ഓക്കെ ഹലോ കേക്കാവോ ഹലോ കേക്ക്ന്ന്ണ്ടോ?
പിന്നെ ഭക്ഷണം വെരുമ്പെഴ്
എടക്കൊന്ന് നെറ്റ് വർക്ക് കട്ടായിപ്പോയാർന്നു റെയ്ഞ്ച് കട്ടാവുന്നുണ്ട്
ആഹ് ആഹ് അതെ
ഉം ഓക്കെ എങ്ങനെയാ നിങ്ങെൾ സിനിമയൊക്കെ ആഹ് കൊട്ക്കെൽ തൊടങ്ങിയിറ്റ് ഇണ്ട് ആ ഇപ്പ ചെറ്തായിട്ടൊക്കെ ഇങ്ങനെ കുറുക്ക് കൊട്ക്കുന്ന് ചെറുതായിട്ട് ചോറൊക്കെ കൊട് തൊട്ങ്ങ്ണ്ട് നല്ല ഹ് ഇങ്ങെനെ ഒടച്ചിട്ടൊക്കെ വെജിറ്റബിൾസും, ആ ഉം.
ആ അതൊക്കെ കൊടുക്കണല്ലോല്ലേ?
ആ അതെ അതെ.
എന്ത്‌? ചോദിച്ചിട്ടുണ്ടാര്ന്ന്.
ഞാൻ എന്തോ ചോദിച്ചാരുന്നു പക്ഷെ മ
സിനിമേന കുറിച്ച് എന്തോ ചോദിച്ചേന്ന് തോന്നുന്നു
പൊറത്തൊക്കെ പോവാറുണ്ടോ സിനിമയൊക്കെ കാണാറുണ്ടോന്ന്
ഇല്ല സിനിമ കാണാനായിട്ട് പൊറത്ത് പോവാറില്ല ഇല്ല ഓ റ്റി കാണാറില്ല ഞാൻ എനിക്ക് പണ്ടൊക്ക ഭയങ്കര ഇപ്പൊ ഞാന് ഞാനിപ്പോ പഴേയ ഫിലിമുണ്ടല്ലോ പഴേയത് അ ഞാൻ എടക്കെടക്ക് എടുത്ത് യൂട്യൂബ്ന്ന് കാണും അതി ക്ക് ഭയങ്കര രസായിട്ട് തോന്നാറുണ്ട് ഇപ്പോ അതെങ്ങനെ ആ പഴേത് ന്ന് പറയുമ്പോ അത്രയും പയതായിട്ടുള്ളത്ണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കാണും ആ ആ അല്ലാതെ ഇപ്പോ അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ഈ കൊറിയൻ ഡ്രാമ ഒക്കെ എങ്ങനെ ഇടയ്ക്ക് കാണും അങ്ങനെ ങ്ങനേപോന്ന് ഉ പിന്നെ പൊതുവേ ആ പൊതുവേ അതിമല അങ്ങനെ ഇരിക്കാനന്നും ടൈം കിട്ടാറുില്ല
മ്
നിങ്ങളങ്ങനെ പോ ത്തോക്കെപോയിട്ട് കാണാറുണ്ടോ
ആഹ ശരി ശരിയാ പിന്നെ